ഹലോ
ആഹ് കേൾക്കാവോ
ആഹ് കേക്കാം ഇവിടെ കേക്കാൻ പറ്റുന്നുണ്ടോ
ആഹ കേൾക്കുന്നുണ്ട് എന്തൊക്കെയാണ് വിശേഷം ആ സുഗംതന്നെ എന്തൊക്കെയാ നിങ്ങള വിശേഷം
ആഹ ഇന്ന് മറ്റേ എസ് എസ് എൽ സിയുടെ റിസൾട്ട് അറിഞ്ഞ ദിവസംല്ലായിരുന്നു ഇവിടെ ഭയങ്കര ബഹളംമൊക്കെയാര്ന്ന് ഞങ്ങള വീടിന്റെടുത്തൊരു പയ്യന് ഫുൾ എപ്ലസ് ഉണ്ടായിരുന്നു
ആഹ് എന്റെ ഉണ്ടായിരുന്നു എന്റെ വീടിന്റെ അടുത്ത് ണ്ടാ എന്നെ ഇവിടെ അടുത്തൊരു വീട്ടില് ഒരു കുട്ടിക്ക് ഒക്ക ഫുൾ എപ്ലസ് ഉണ്ട് ആ ഇവിടെയൊക്കെ ഫ്രണ്ട്സിനെ
ആഹ് ആ ഇവിടെ ഭയങ്കര പടക്കം പൊട്ടിക്കലും ബഹളക്കെ ആയിരുന്നു അവര് എന്താ
ആഹാ നമ്മള് ഇവിടെ നല്ല ആഹ്ലാദപ്രകടനം ഒക്കെ ഉണ്ടായിരുന്നു കാരണം ഇപ്പത്തെ ഈ സിലബസ് മാറിയതിനെ കുറിച്ചിട്ട് ഉള്ള നല്ല ടഫ് ആയിരുന്നുന്ന് പറയുന്നുണ്ട് എക്സാമും കാര്യങ്ങളൊക്കെ
സംഭവേ ചാപ്റ്ററുകളെല്ലാം കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ആക്കിയിട്ടുണ്ട് ആ പഴയ ടെസ്റ്റ് പോലല്ല
അതെ ആദ്യംന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ നമുക്ക് ഇമ്പോർട്ടൻറ് പോർഷൻസ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിരുന്നു പ്പ അങ്ങനെ പറ്റൂല ഇപ്പൊ ബുക്ക് ഫുള്ള് പഠിച്ചു പോയാലേ ചോദ്യം വന്നാൽ നമുക്ക് ക്കത് എഴുതാൻ കഴിയും അങ്ങനത്ത ഒരു പാറ്റേൺ ആയിട്ടുണ്ട് ഇപ്പോൾ
ആദ്ന്ന്റഞ്ഞാല് കഴിഞ്ഞ പ്രാവശ്യംന്ന് പറഞ്ഞാല് ഈ അനാവശ്യ ശ്യമായിട്ടുള്ള കുറേകാര്യങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന് കഴിമുമ്പ് വർഷങ്ങളിലുള്ള ടെക്സ്റ്റുകളില് അപ്പം പുതിയ ടെക്സ്റ്റ് റ്റ്കളന്ന് പറഞ്ഞാല് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റാൻ ഡേഡ് ടെസ്റ്റ് ആക്കി, ആ ഏതൊരു ആള് എടുത്ത് നോക്കിയാലും ആഹ് ഇത് അത്യാവശ്യം നല്ല ടെക്സ്റ്റ് റ്റാണ് എന്ന് പറയത്തക്ക രീതിയിലുള്ള ടെക്സ്റ്റുകളാക്കി പിന്നെന്ന് പറഞ്ഞാല് എ ഇപ്പോഴത്തെ എക്സാമിന് മാർക്ക് വാങ്ങുന്ന രീതിയുണ്ടല്ലോ അത് ആ എ എത്രയോ പേർസെന്റേജ് എഴുതുന്ന പിള്ളേർക്കന്ന് പറഞ്ഞാല് ഫുൾ എ പ്ലസ് വേണമെന്നുണ്ടെങ്കില് നല്ല രീതിക്ക് പഠിച്ച് നല്ല ശ്രദ്ധിച്ചെഴ്തിയെങ്കിലേ പറ്റൂ റ്റൂ. ഇ വ് നമ്മള് പി എസ് സി ക്വസ്റ്റ്യൻ മോഡൽ ആക്കി, അവരഞ്ച് മാർക്ക് ത്തിന്റെ ക്സ്റ്റ്യൻ, അപ്പം ഈ അഞ്ചു മാർക്കാണ്
സ് വളരെ കുറവാണല്ലോ ഈ വർഷത്തെ ഫുള്ളേപ്ളസ് എന്ന് പറഞ്ഞാ, കഴിഞ്ഞ വർഷത്തിൻ്റെ പകുതിയേ ഒള്ളു
അതാണ് നല്ലത്, കാരണം പിള്ളേര് പഠിച്ചു ജയിക്കട്ടെ
അതെ അതെ അങ്ങനെയാണ് വേണ്ടത്, കഴിഞ്ഞ വർ ർഷംന്നറഞ്ഞാൽ അറുപത്തി ഒന്നായിരം പരം കുട്ടികൾക്ക് ഫുള്ളെഎപ്ലസായിരുന്നു ഈ വർ ഷം അങ്ങനെ ഇല്ലല്ലോ, അതിന്റെ പകുതിയേ ഉള്ളു, മുപ്പതിനായിരത്തി സംതിങ്ങേ ഉള്ളു. അപ്പോ മക്കള് ഇത് ന്നു പറഞ്ഞാ ഒരു സ്കൂളുകളിൽ പതിമൂന്നും പതിനാലും കുട്ടികളൊക്കെയാണ് ഫുള്ളേ പ്ലസ്സ് നേടിയിട്ടുള്ളത്, അഞ്ഞൂറും ഒക്കെ കുട്ടികള് എഴ് എഴുതിയ ഒരു സ്കൂളിൽ നിന്ന് അഞ്ഞൂറ് കുട്ടികള് ക്കെ എഴുതിയ പരീഷേന്നേ
ആഹ്
പതിനാല് കുട്ടികൾക്കൊക്കെ ഒള്ളൂ ഫുള്ളെപ് പ്ലസ്സ്ള്ളത്. പിന്നെ നയൻ, ഏയ്റ്റ് എപ്ലസ്സ് ഒക്കെ ഉള്ളരുണ്ട്
ഉം നയൻ, എയ്റ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്ന വെച്ചാല് ഞാൻ പറയുന്നത് ഈ ഒരു മെത് ഈ സിസ്റ്റത്തോട് എനിക്ക് പൂർണ്ണ സമ്മതാണ് പൂർണ്ണ ഇഷ്ട ടാണ് കാരണം ആ
ച്ച് നന്നായിട്ട് പഠിക്കു പഠിച്ചത് കൊണ്ടാണ് അവർക്കത് കിട്ടുന്നത്, വെറുതെങ്ങ് കിട്ടൊന്നില്ലല്ലോ
ആഹ് കാരണംന്ന് വെച്ചാലെ ഏത് എല്ലാ പിള്ളേർക്കും എപ്ലസ് കൊടുത്തിട്ട് പ്ലസ് വൺ സീറ്റു പഠിച്ച പുള്ളേർക്ക് സീറ്റില്ല
അതെ അത് ശരിയാണ് ആ അത് ഇപ്പൊ ഈ വർഷം കഴിഞ്ഞ വർഷൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നല്ലോ ഒരു കുട്ടിക്ക് ഫുള്ളേപ്ല പ്ലസ് കിട്ടിയൊരു കുട്ടിക്ക് കരുതിയ സീ സീറ്റ് കിട്ടിയില്ലാന്ന് പറഞ്ഞിട്ട്
ഞങ്ങളെവിടെയും കൊടുത്തില്ല ഞങ്ങടെ ഈ സ്കൂളിൽ കൊ ഫുള്ളേ എപ്ലസ്ള്ള കുട്ടിക്ക് സീറ്റ് കൊടുത്തില്ല, ചോദിക്കുമ്പോ എന്താണ് മറ്റേ എസ് പി സിക്ക് അങ്ങനെയൊക്കെ ഒള്ള കുട്ടികൾക്കാണ് കിട്ടാത്തെ. ഞാനൊരു കാര്യം ചോയ്ക്കട്ടെ ഈ എസ് പി സി എന്ന് പറയുന്ന സംഭവം വെറുതെ അല്ല അവരാ മാർക്ക് കൊടുക്കുന്നത്, അത്രയും പിള്ളേര് കഷ് ഷ്ടപ്പെട്ടിട്ടാ മാർക്ക് കൊടുക്കുന്നത്, നന്നായിട്ട് എസ് പി സി ആഹ് പരേഡ് മാത്രല്ല, ഒരു സ്കു ഒര് സ്കു സ്കൂളിലെ ഒരു സ്കൂളില് എന്തെങ്കിലും ഒരു വിശേഷം വന്നാൽ ഈ പിള്ളരെ കൊണ്ടാ അടിമപ്പണി ചെയ്യിപ്പിക്കുന്നത്
അതെ അത് ശരിയാണ്. ഒരു മുപ്പത് ഗ്രേസ് മാർക്ക് ക്കിന് വേണ്ടിയിട്ട് മക്കള് മൂന്ന് വർഷാണ് കഷ്ടപ്പെടുന്നത്
കഷ്ട കഷ്ട ഷ്ടപ്പെടുന്ന മാത്രമാണോ ഇവർക്ക് ക്ലാസിന്റെ ടൈമിലൊക്കെയാണ് ഇവര് ട്യൂഷന് പോണ ടൈമിലൊക്കെയാണ് ഇവര് ഈ പരേഡും കാര്യങ്ങളും ഒക്കെ കൊണ്ട് വയ്ക്കുന്ന അപ്പ അത്രയും മാർക്ക് ആഹാ ഈ ഈ പ്രാവശ്യംന്ന് വെച്ചാ
ഒരു ശനിയാഴ്ച പോലും അവധിയില്ലാത്തൊരു ഏഹ് അവസ്ഥയാണ് ഈ ഈ എസ് പി സി ജെ ആർ സി ലിറ്റിൽ കൈറ്റ്സ്
ജെ ആർ സി ക്കും ലി കൈറ്റ്സിനും എൻ സി സിക്കും ഒന്നും അത്ര വലിയ ഇതില്ല പക്ഷെ ഈ എസ് പി സി യിലെ പുള്ളരെയാണ് അവരിട്ട് നന്നായിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്
അതെ അതെ ഏറ്റവും കൂടുതല് ഗ്രേസ് മാർക്ക് കി ട്ടുന്നത് എസ് പി സി ക്കാണല്ലോ
എസ് പി സി ക്കാണ്
ആഹ്
പക്ഷെ ആ മാർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്നണക്ക അവർക്ക് അത് അർഹിക്കുന്ന മാർക്ക് തന്നാണ് എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴ് തെന് കൊറെ കൊറച്ച് പേരൻറ്സ് ഈ എസ് പി സിക്കോ അങ്ങനെ ഒന്നിനും ഇല്ലാത്ത പോരൻറ്സ് പറയുന്നത് എന്തുവന്ന് അറിയമോ ആഹ് അവർക്ക് പിന്നെ എസ് പി സിയുടെ മുപ്പത് മാർക്ക് ഗ്രേസ് മാർക്ക് കിട്ട ട്ടിലെ എന്നാ ചോദിക്കുന്നത് പക്ഷെ അതിന് അവർ അർ
ആഹ് ആ അതാണ് അവര് നല്ല കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് അവർക്ക് അത് കിട്ടുന്നത്
പക്ഷെല്
ഈയൊരു പിന്നെരു കാര്യംന്ന് പറഞ്ഞാ ഒരു മുപ്പത് മാർക്ക് കൊണ്ട് ഫുൾ എ പ്ലസ്സ് കിട്ടൂല്ലല്ലോ അവരിപ്പ ആഹ് കിട്ടില്ല ആകെ മുപ്പത് മാർക്കാണ് പത്ത് വിഷയാണ് അതിലുള്ളത് അതിൽ ഏതെങ്കിലും വിഷ ക്ഷയം കൊറഞ്ഞതെങ്കിൽ അതിലാണ് അവർ ഗേ ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുന്നത്
ആഡ് ചെയ്ത് കൊടുക്കുന്നത്
അതാണ് പറയുന്നത് മക്കള് പഠിച്ചുണ്ടാക്കി അതുകൊണ്ട് മാത്രാണ് മക്കൾക്ക് കിട്ടുന്നത് വെറുതെങ്ങ് കിട്ടുന്ന ഒരു സംഭവം അല്ല ഇത്
അതെ
എന്തൊരു സമൂഹകാരി ആയാലും അവര് ഒരു വർഷത്തെ കഷ്ടപ്പാട് ആണ് ഈ വർഷംന്ന് പറഞ്ഞാ പ്രത്യേകിച്ചും കടി കാഠിന്യം പരീക്ഷയുടെ കാഠിന്യം നന്നായിട്ട് കൂടിയിട്ടുണ്ടല്ലോ ഈ വർഷം
പുതിയ സിലബസ് അല്ലായിരുന്നു അപ്പൊ ടീച്ചേഴ്സിനും ഇത് എങ്ങനാണ് സാ റ്റേൺ എങ്ങനാണ് അല്ലെങ്കിൽ എക്സാം എങ്ങനാണ് എന്ന് ടീച്ചേഴ്സിനും അറിയത്തില്ല അപ്പൊ ഇവര് മൊത്തത്തിൽ ഒരു പരിഷ്കരണം നട ത്തിയപ്പോഴത്തേന് എല്ലാരും കൺഫ്യൂഷൻ ആയി പോയി ഇതാ എങ്ങനാ ഏതാണ് ത് പി എസ് സി മോഡൽ ക്വസ്റ്റ്യൻ എന്നൊക്കെ പറയുമ്പോഴത്തേനും അത്രയും സ്റ്റാൻഡേർഡ് ആക്കി എക്സാമ് അങ്ങനെ വേണം എങ്കിലാണ് കൊറയട്ടെ നമ്മള് മക്കള് ഇപ്പ എ പ്ലസ് കൊറയട്ടെ
ആഹ് അങ്ങനെ കൊറയാണം അപ്പഴേ മക്കൾ പഠിക്കൂ ഇത് കൊറെ പേർക്ക് നമ്മള്
വെറുതെ എ പ്ലസ് കിട്ടി ജയിച്ച പിള്ളേരുണ്ട് വെറുതെ ഫുൾ എ പ്ലസ്സ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഫു എ പ്ലസ് എനി ക്ക് അറിയാവുന്ന പേഴ്സണലി അറിയാവുന്ന കുട്ടികളുണ്ട് ആ നന്നായിട്ട് പഠിക്കുന്ന പിള്ളേർക്ക് സീറ്റ് കിട്ടാതെ പഠിക്കാത്ത പിള്ളർക്ക് സീറ്റ് അവർ കഷ്ടപ്പെട്ട് പഠി ച്ച് വാങ്ങിക്കുന്നതാണ് എട്ടും
അതെ ഈ എന്താ സപ്ലിമെന്ററി അലോട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു അലോട്ട് മെന്റുണ്ട് എല്ലാ അലോട്ട്മെന്റും കഴിഞ്ഞിട്ട് വരുന്ന അലോട്ട്മെന്റാണല്ലോ അതിലാണ് അ അവര് ഈ ഫുൾ ഈ ഫുൾ എ പ്ലസ്സ് കിട്ടിയ കുട്ടികൾക്കും ഈ ബയോളജി സയൻസ് പോലുള്ള വിഷയങ്ങള് കിട്ടുന്നില്ല അത സപ്ലിമെന്ററിയില് സാധാരണ പോലെ ുള്ള രണ്ട് മൂന്ന് എ പ്ലസ് ഉള്ള കുട്ടികളൊക്കെ അപേക്ഷിച്ചാല് അവർക്ക് ബയോളജിയും എന്താ കമ്പ്യൂട്ടറൊക്കെ കിട്ടുന്നുണ്ട് അത് ആഹ് ആ ഒരു സിസ്റ്റത്തിനോട് എനിക്ക് യോജിപ്പില്ല കാര ണം ഇത് പഠിച്ചുണ്ടാക്കിയ മക്കൾക്ക് ഇത് കിട്ടാതെ ഇതിന് അർഹാനല്ലാത്ത മക്കൾക്ക് കിട്ടുന്നത്
അത് എനിക്ക് യോജിപ്പില്ല ആ ഈ വർക്ക് ക്ഷത്തെ സിലബസിനോട് എനിക്ക് പൂർണ്ണമായും എനിക്കും ഏ ഇഷ്ടപ്പെട്ടു ഈ ആഹ് കാരണം ഇത് മക്കള് പഠിച്ചുണ്ടാക്കിയ ഒരു സമ ആ അതെ വിജയമാണ്
പഴയ പത്താം ക്ലാസ്സിന്റെ ടെസ്റ്റ് എല്ല രണ്ട് ചാപ്റ്റർ ആണ് ഇപ്രാവശ്യത്തെ ഏ കഴിഞ്ഞ പ്രാവശ്യത്തെ എട്ടാം ക്ലാസ്സില് ഒരു ചാപ്റ്റർ ആയിട്ട് കൊടുത്തേക്കുന്ന സോഷ്യൽ സയൻസിന് ഇവര് പഠിച്ച് പഠിച്ച് പഠിച്ച് ഇവരുടെ ഊപ്പാട് വന്നിത്ര എത്രയോ പേജ അമ്പതോ നാല്പതോ അമ്പതോ പേജ് ഉണ്ടായിരുന്നു ആ ടെക്സ്റ്റിന്റെ ഒരു പാഠം
ആഹ്
അത്രക്ക് പഠിക്കാനുണ്ടായിരുന്നു പഠിക്കട്ടെ അവര് പഠിച്ചത് മാർക്ക്‌ വാങ്ങിക്കട്ടെ.
ഇതു തന്നെയാണ് വാങ്ങിയെ
ഇപ്പോ ഴ് തന്നെ ഞാൻ പറയട്ടെ എ നീറ്റ് എക്സാം എഴുതി പിള്ളേർ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരത അല്ലെ ആ എക്സാം തന്നെ ക്യാൻസൽ ആക്കി കളഞ്ഞില്ലേ
അതെ പിന്നെ ഒരു കാര്യം സ്ക്രൈബ് സ്ക്രൈബ് എക്സാം ഉണ്ടല്ലോ അതിനോട് യോജിപ്പും ഉണ്ട് വിയോജിപ്പും ഉണ്ട്. കാരണം ഈ അംഗവൈകല്യമുള്ള കുട്ടികൾക്കൊക്കെ ഈ ഭിന്നശേഷി കുട്ടികൾക്കൊക്കെ അത് ഏഹ് ഒരു തണലായിട്ടാണ് സ്ക്രൈബ് ഉള്ളത് പക്ഷേ ഈ അല്ലാത്ത കുട്ടികളുണ്ടല്ലോ ഈ പഠനത്തിൽ ഒന്ന് ബാക്കില് നിക്കുന്ന കുട്ടികള് ആഹ് ആ ആ കുട്ടികൾക്ക് അത് കൊടുക്കാതിരിക്കയായിരിക്കും നല്ലത് അവര് പിന്നെ ആ സ്ക്രൈബ് ഉന്നയിച്ച അവര് പഠിക്കൂല അത് കരുതിയിട്ട് അവര് പത്ത്ലൊന്നും പഠിക്കാതെ നടക്കും. കളിച്ച് നടക്കും അതിനോട് എനിക്ക് യോജിപ്പില്ല
യോജിപ്പില്ല ആഹ്
അതൊക്കെ ശരിയാണോ?
ആഹ്
ഈ നീറ്റ് എക്സാമില് തന്നെ ഇപ്പൊ നീറ്റ് എക്സാം തന്നെ ആഹ് കണ്ടില്ലേ
പേപ്പറ് ചോർ ചോറിന്നിട്ട് ഇപ്പോ റദ്ദാക്കിയില്ലേ
ആ റദ്ദാക്കി അതപ്പൊ ഈ പഠിച്ച എക്സാം എഴുതി ഇപ്പം അത്യാവശ്യം നല്ല
ത്തെ കുട്ടികള ഉണ്ടാവൂലേ ഇതില് ഈ കൊസ്റ്റ്യൻ പേപ്പർ ചോർത്താത്ത കുട്ടികൾ തന്നെ ഉണ്ടാവും പഠിക്കാ നന്നായിട്ട് പഠിച്ച് ആഹ് അതെ അതെ അത് അത് ഈ സെക്യൂരിറ്റി സിസ്റ്റത്തിന്റെ ഒരിതാണ് എത്രയെ ലക്ഷങ്ങളും കോടികളും കൊടുത്തിട്ടാണ് ഓരോ കുട്ടികള് ഇത് എഴുതാനൊക്കെ നിക്കുന്നതാകും അപ്പോ അവർക്ക് അതിന്റെതായ ഒരു സെക്യൂരിറ്റി സിസ്റ്റം തയ്യാറാക്കിക്കൂടെ.
തീർച്ചയായിട്ടും
ആഹ് ആ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യണ് ഇതിന് മക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യല്ല ഓരോ കുട്ടികള് ഈ ക്വസ്റ്റ്യൻ പേപ്പറ് ചോർന്ന് കിട്ടീട്ട് ഇരുപത്തിയെട്ട് ലക്ഷങ്ങൾക്കൊക്കെണ് ക്വസ്റ്റ്യൻ പേപ്പറ് വാങ്ങി
വാങ്ങിക്ന്നത് ആഹ്
ഉം ലക്ഷങ്ങളും കോടികളൊക്കെ കൊടുത്തിട്ട്
ഏറ്റവും വലിയ ചതിയാണ് കുട്ടികളോട് ചെയ്യുന്ന അത്പ്പം അ അവര് ആ പണത്തിന് വേണ്ടിട്ടാണെങ്കിൽ പോലും ആഹ് കുഞ്ഞുങ്ങളുടെ ഭാവി നശിപ്പിച്
നശിപ്പിച്ച് കൊണ്ടാണ് അവര് പഠിച്ച് എഴുതി മാർക്ക് വാങ്ങിച്ചിരുന്നങ്കില് അതെ ഏറ്റവും നല്ലതല്ലായിരുന്നോ? അതെ
അവര് ഭാവിയിലെ ഡോക്ടർമാരാണ് കാരണം അ ഓപ്പറേഷനും മറ്റു കാര്യങ്ങളും വല്ല്യേ വല്ല്യേ കാര്യങ്ങൾ ചെയ്യേണ്ട ആൾക്കാരാണ് അവർ ഒന്നും അറിയാതെ കുറെ കാശ് കൊടുത്ത് ഈ ഒസ്
ആഹ് അത് പറ്റൂല അത് പ്രയോജല്ല ഒരു പേര് മാത്രാണ് നീറ്റി കിട്ടിന്ന്ള്ള ഒരു പേര് മാത്രാണ് അതുകൊണ്ട് ഇള്ളത് അല്ലാതെ അവർക്കൊന്നും അറിയാതെന്നും പറ്റൂല്ലല്ലോ അതുപോലെ തന്നെണ് ഓരോ കാര്യങ്ങളും ഇള്ളത് എന്നാ ശരി എന്നാ ഞാൻ പിന്നെ വിളിക്കാ
ആഹ് ശെരിക്ക്
ആഹ്